ഹലോ
ലോ
ആഹ് എങ്ങനെ വീട്ടിൽന്ന അമ്മമ്മ വിളിച്ചു വായിരുന്നു സംസാരിക്കുവായിരുന്നു അങ്ങനെ
ആ ഓക്കേ എന്താ അവിടുത്തെ വീട്ടിലൊക്കെ വി ശേഷം എന്താ മഴായിരിക്കുംല്ലേന്നല്ലേ
അവിടെ കുഴപ്പില്ല ഇടക്ക് ഇങ്ങനെ ഭ ഭയങ്കര മഴ എനിക്കിപ്പോ വയ്യാണ്ടായല്ലോ അപ്പൊ അതിനെപ്പറ്റി അന്വേഷിക്ക ഞാനവനെ വിളിച്ചായിരുന്നു
ആ ഓക്കെ ഇപ്പ ഉണ്ടോ ബുദ്ധിമുട്ടുണ്ടോ ഇപ്പോ
ഇല്ല ഇപ്പ ചെറിയ ചുമയുണ്ട് അല്ലാണ്ടൊന്നുമല്ല
ആഹ അപ്പൊ ആ ടൈഫോയിഡ് ആയിട്ടല്ലേ
ആ അതെ അതെ ആദ്യം സൗണ്ട് ഒന്നും പുറത്ത് തീരുന്നേ ഇല്ലായിരുന്നു
ആ ഓക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവുംല്ലേ
അണ്ട് ഇങ്ങനെ ഭയങ്കര ശ്വാസമുണ്ടായിരുന്നു എനിക്ക് മുമ്പ് ഇതുപോലെ എങ്ങനെ ലങ്ങ്സിൽ ഇൻഫെക്ഷൻ വന്നായിരുന്നു ഇപ്പൊ അതും വീണ്ടും വന്നു അപ്പം അങ്ങനെ ബ്ലഡിൽ എന്തോ കൗണ്ട് കൂടുതല എനിക്ക്
ആഹ ആ പ്ലേറ്റ് ലേക്കാ ഉണ്ട്
ആഹ് ആ അല്ല മറ്റേ വൈറ്റ് ബ്ലഡ് സെൽസ് ഇല്ലേ
ആ ഓക്കെ ഓക്കെ ആഹ് ആഹ് ആഹ് ഓക്കെ
ആണന്റെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഇൻഫെക്ഷൻ കൂടുതലാ ഭയങ്കരായ്ട്ട് മുമ്പും ഇത്പോല അസ് ചെയ്യും ഇത് തന്നെയായിയിരുന്നു ലങ്സിില് ഭയങ്കര ഇൻഫെക്ഷൻ ആയി പോയി അപ്പൊ ഇവിടെ ഇങ്ങനെ അഡ്മിറ്റ് ആക്കിയായിരുന്നു അപ്പൊ ഒരു ദിവസം കിടന്നപ്പോഴത്തന് ഇന്ന് ആറായിരം രൂപ പോയി
ഓ അത്രക്ക് ആ ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഈ ഗവൺമെന്റ് പോലെ അങ്ങനത്തെ ഉണ്ടാവില്ല
ഗവൺമെന്റ് ഉണ്ട് പക്ഷെ അവരുടെ കിടത്തത്തില്ല കാരണം അവിടെ ഉള്ള ആൾക്കാർക്കെന്നെ കിടക്കാൻ സ്ഥലം ഇല്ല പിന്നെ ഇവിടത്തെ ട്രീറ്റ്മെന്റും കൊളത്തില്ല ഭയങ്കര വൃത്തില്ലാണ്ട് അങ്ങനെ
ആഹ് ഓക്കെ
ഇവിടെ അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഗവമെന്റ് ആണെങ്കിലും കുഴപ്പില്ല വൃത്തിയും മെനയും
ഇല്ല അതെ അതെ ആ ഇപ്പൊ പിന്നെയും ഗവൺമെന്റ് അത്യാവശ്യം നന്നായിട്ട് സ്ട്രോങ് ആയിണ്ടല്ലോ ഇപ്പൊ ഫെസിലിറ്റീസും എല്ലാം കൂട്ടിയിട്ടുണ്ട് അത്യാവശം
ആ ഇവിടെൊക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുക്ക്ങ്ങനെ നോക്കാൻ തോന്നാത്ത പോലത്തെ ടിന്നിലൊക്കെ കിടക്കുനൊക്കെ
ഓ
അതുപോലെ തന്നെ നഴ്സമാരെന്ന് പറയുമ്പോ ഒരുമാതിരി പെരുമാറ്റം ഒക്കെ ഇങ്ങനെ വല്ലാണ്ടാ നമുക്ക് ഇങ്ങട് ഒന്നൊന്നും തോന്നത്തില്ല ആ രീതിക്ക പെരുമാറി പെരുമാറുന്നത്
ഓ ഓ അപ്പൊ എ ഒരു ദിവസൊ അഡ്മിറ്റ് ആയത്
ആ ഒരു ദിവസം അത് ഞാൻ പ്രൈവറ്റായിരുന്നു അഡ്മിറ്റായത്
ആഹ് ഓക്കെ അപ്പൊ മരുന്നൊക്കെ എങ്ങനെയായിരുന്നു തന്നത്
അവര അവിടന്നാണ് ആ ഇഞ്ചക്ക തീനയി വീട്ട് കിടക്ക വര ആ എന്നിട്ട് പിന്നെ ഇവിടെന്ന് വന്ന് ഡയറക്ട് നാട്ടിലോട്ട് കൊണ്ടുവച്ചത്
ഉം ഉം
ഉം
നാട്ടില് പോയിട്ട് വന്നിട്ട് അവിടെ കാണിച്ചിണ്ടാവും ല്ലേ അഡ്മിറ്റ് ആയോ
ആഹ അതെ നാട്ടിൽ പോയിട്ട് അവിടെ അഡ്മിറ്റ് ആയില്ല ആമ്മൻ പറഞ്ഞരുന്ന പിന്നെ ഞങ്ങിങ്ങനെ വന്ന് ആ എങ്ങനെ ആന്റിബയോട്ടിക് എടുത്തോളാംന്ന് പറഞ്ഞ് രാവിലേം വൈകിട്ടും
ആഹ് ആഹ്
അപ്പൊ കൊഴപ്പില്ല ഇങ്ങനെ ആയ കയ്യിലിട്ടേക്കും അപ്പൊ മരുന്ന് ഇഞ്ചക്ഷൻ എടുത്താ മഞ്ഞല്ലോ
ആഹ ഓക്കെ
ഉ അങ്ങനെ
ഇങ്ങനെ എനിക്കും ഒരുവട്ടം ഇതുപോലെ ബ്ലഡിൽ ഇൻഫെ വന്നായിരുന്നു അന്നും ഇതുപോലെ ശ്വാസ ശ്വാസംമുട്ടൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി അങ്ങനെ അത്യാവശ്യം കൊറച്ച് ദിവസം അഡ്മിറ്റായി അങ്ങനൊക്കെ പത്ക്കെ ശരിയായതായിരുന്നു ഇപ്പോളും ട്രീറ്റ്മെന്റ് ഇപ്പോളും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഫുൾ ആയിട്ട് അങ്ങോട്ട് മാറിട്ടില്ല നമുക്ക് ഇൻഫെക്ഷൻ ബ്ലഡിലൊക്കെ ഇൻഫെക്ഷൻ വന്നാല് ഭയങ്കര പണിയ എന്താ
ശ്വാസമൊട്ട് ഉള്ളതാണോ അതെപ്പ ഇ
അല്ല അല്ല ഇത് വന്നപ്പോ ഇത് വന്നപ്പോ ഈ പറഞ്ഞ സ്പ്രഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോ അങ്ങനെ ശ്വാസം ബുദ്ധിമുട്ടായിട്ട് അനെ ആ സമയത്ത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു ഐസിയിലൊക്കെയിരുന്നു കുറച്ച നാള്
ആണോ
ആ അതെ അതെ പിന്നെ അതങ്ങനെങ്ങ്ശരിയായി അത ാൻ ഇൻഫെക്ഷൻന്ന് പറഞ്ഞപ്പോ ഞാ എനിക്ക് പെട്ടോ അത്ോഓവോന്ന എന്താ പറ്റിയന്ന് അത ഞാൻ ചോദിച്ചു അപ്പൊ ഇയാൾക്ക് മുൻപ് ഉണ്ടാവും ശ്വാസം മുട്ട്
ശ്വാസംമുട്ടില്ല പക്ഷെ ഈ സെയിം സാധനം കുറച്ചു നാള് മുന്നേ എനിക്ക് വന്നായിരുന്നു എനിക്ക് വന്ന അപ്പൊ അതിന്റെ ഇൻഫെക്ഷൻ മാറിയിട്ടുണ്ടാവത്തില്ലായിരിക്കും അതാ പെട്ടെന്ന് വീണ്ടും വന്നത് ഇവിടെ യാന്ന്ച് പിന്നെ ഒരു കൊച്ചിന് ഇങ്ങനെ ടൈഫോയിഡ് വന്നിട്ട് മഞ്ഞപ്പിത്തായി അത് ഭയങ്കര കടുത്തു പോയി അത് ഒരുപാട് നാള് വീട്ടിലായിരുന്നു അപ്പ അത് വീണ്ടും വന്നു അതിന് മഞ്ഞപ്പിത്തം കുറഞ്ഞ വന്നിട്ട് ഒരു മാസം തികഞ്ഞില്ല ഇനി മുന്നേ നീണ്ടും ഡൈഫോ ഒരു വിളച്ച് ഉ
അങ്ങനെയൊക്കെകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ
ആഹ അതെ അതെ ഇങ്ങനെ അസുഖം അതിനൊക്കെ പെട്ടന്ന് ഇങ്ങനെ പിടിക്കുന്ന ടൈപ്പാണ്
ആ നിങ്ങള് പിന്നെ ഇപ്പം ഇങ്ങനെ ഹോസ്റ്റലൊക്കെ നിക്കുമ്പോ വീട്ട മറ്റിലുള്ളവർക്കും ഒരു സമാധാനം ഉണ്ടാവും വീട്ടിലോണ്ടൊക്കെ എന്ത അവസ്ഥെ വിളിച്ചപോലി ഇട്ട ഇണ്ടാവൂല്ലേ
ആഹ് അതെ രാവിലെയും വൈകിട്ട് രാത്രി ഒക്കെ ഇങ്ങനെ വിളിക്കും എങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മള് ഇപ്പ വീട്ട്ലാണെ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളെ ചെയ്തിങ്ങനെ കൊറയ്ക്കല്ലോ ആ തുടക്കത്തിലേ ഇവിടെ അങ്ങനെൊന്നും ചെയ്യാനേ പറ്റ ഇല്ല
ഇല്ല വീട്ടിൽ പിന്നെ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവുമ്പൊളും അതും ഒരു ഭയങ്കര ആശ്വാസം അമ്മ ഇങ്ങനെ ഒറ്റക്ക് ന്ന്ക്കുമ്പോ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് നമ്മളുടെ വീട്ടിലാകുമ്പോഴാണല്ലോ നമു കുറച്ചും കൂടെ ഒരു സമാധാനോം
ഭയങ്കര വിഷമം തോന്നും നമുക്ക് ആരുുംല്ലല്ലോ നോക്കാനൊന്നും ആരുില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ വരും
ആ ഓക്കെ ഞാ തീരെ ഇങ്ങനെ ഹോസ്റ്റലിൽ ഒന്നും നിന്നിട്ടില്ല ട്ടാ സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു ഹോസ്റ്റലിലൊക്കെ പോയിട്ട് അങ്ങനെ നിന്ന് പഠിക്കാനായിട്ട് പക്ഷെ പറ്റീല്ല ഞങ്ങടെ വീട്ടില് കൊറച്ച് ഓർത്തഡോക്സ് അപ്പം ഞാൻ അപ്പം ഞാൻ അല്ല നമ്മളിപ്പം ഇങ്ങനെ വീഡിയോസോ അങ്ങനെയൊക്കെ കാണുമ്പോഴൊക്കെയേ ഹോസ്റ്റൽ ലൈഫ് എന്നൊക്കെ പറയുമ്പോ ഭയങ്കര രസാണോ കാണാ പിന്നെ വീട്ടിൽ അങ്ങനെ മാറി വല്ലാണ്ടോ ആഹ
അങ്ങനെയൊക്കെയണ്ട് ഞമ്മ ഇങ്ങനെ അത്പ്പോ ഉം എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു ഇങ്ങനെ മാറി നിക്കാനൊക്കെ നിക്കാൻ പോല്ല ഫ്രണ്ട്സ് നല്ല പക്ഷെ ഈ കോളേജ് അത്ര നല്ലല്ല ഭയങ്കര ഫ്രീഡം അങ്ങനൊന്നുവില്ല ഫ്രിഡ ഇല്ലാത്തെ നല്ലത് ബാംഗ്ലൂരും കൂടി ആയത് കൊണ്ട്
അതെ അതെ അത ശെരിയാ പൊതുവേ ബാംഗ്ലൂര് ആ ബാംഗ്ലൂര് ഇങ്ങനെ ഹോസ് മറ്റൽ നിക്കുന്ന എന്നൊക്കെ പറയുമ്പോ എല്ലാവർക്കും അങ്ങട്ടത്തെൊരു മൈൻഡ വരെ പെട്ടെന്ന് ഓ ബാംഗ്ലൂര ആണല്ലേ ല്ലായിരുന്നു
അതെ ഞങ്ങക്ക് എന്ത ഇപ്പൊ എല്ലാരും ബാംഗ്ലൂര്ന്ന് കേക്കുമ്പോത്തനെ ബാംഗ്ലൂരുോ കടിച്ചത് അങ്ങനെ അങ്ങനത്തെെയ ചെറുക്കന്മാരാണല്ലോ അങ്ങനത്തെ പക്ഷെ ഞങ്ങളെ കോളേജ്ന്ന് പറഞ്ഞ ഞങ്ങള് പുറത്ത് വിടത്തില്ല പക്ഷെ അത് നല്ലതാ കാരണം അങ്ങനെ വിട്ടിട്ട്
ഉ
ഉം
അതെ എത്ര പറഞ്ഞാലും ഉം എത്ര വന്നാലും നമ്മളെ കണ്ട്രോൾ ചെയ്യാൻ ആൾക്കാരുണ്ടാവ്ണതും നല്ലത
അതെ അതെ
ട്ടാരിക്കും സമാധാനായിട്ട് അവിടെ ഇരിക്കാലോ
ഞാൻ പിന്നെ എനിക്കി ങ്ങനെ വല്ല്യ ങ്ങനെ ഇത് തോന്നില്ല കാരണം ഞാൻ വീട്ടിലാണെങ്കിലും വീട്ടിന് പുറത്തിറങ്ങാത്തരു ടൈപ്പ് ഇങ്ങനെ ഫുൾ ടൈം റൂമിനകത്തിരി ഉം ഞങ്ങക്ക് അപ്പ്രം ഇപ്രേ ങ്ങനെ ആലോയ്ച്ച് ഒര് ഇതില്ല ഞാാന അങ്ങനെ അങ്ങനെ കൂട്ടത്തില്ല അതുകൊണ്ട് എനിക്ക് ഹോസ്റ്റല ഇരുന്നാലും എനിക്കങ്ങനെ രിയായിട്ടൊന്നും തോന്നത്തില്ല അങ്ങനെ പുറത്ത് വിടുന്ന സമയം പോലും ഞാൻ പുറത്തു പോവാ
ആഹ് അങ്ങനെ പൊറത്ത് അങ്ങനെ പൊറത്ത പോവാനായിട്ട് ഒര് സമയൊക്കെ ണ്ട്
ആഹ്സമയൊണ്ട് ശനിയാഴ്ച രണ്ട് മണിക്കൂർ രണ്ട മണിട്ട് നാല മണിിവരെ
ആ ഓക്കെ ശനിഞായറും നിങ്ങൾക്ക് ലീവാ
ശനിയാഴ്ച ഉച്ചരെ ക്ലാസ്സ്ണ്ട് ഒരു മണിവരെ
ആ ആ
ഞാറാഴ്ച ഫുള്ളെഴുതുവാ
ആഹ് എങ്ങനെയുണ്ട് അവിടെ അവിടെ പൊറത്തെ ലൈഫൊക്കെ എങ്ങനെയാ
ഇവിടെ ഒരു കുഞ്ഞു ഗ്രാമവാ ഒരു കുഞ്ഞു ഗ്രാമത്താ റ്റിയല്
ഓ
അത് കുഞ്ഞു കുഞ്ഞ് കടകളൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊകെമേടിക്കുന്ന ഉം
ഉം ഹ അവിടെ വേറാരെങ്കിലും മുൻപ് മുൻപ് പഠിച്ചവരാരെങ്കിലും അങ്ങനെ ഇങ്ങ് എന്തെങ്കിലും ഉണ്ടോ കോളേജിനൊക്കെ പോയിട്ട് എങ്ങനെ അറിഞ്ഞത്
ഞങ്ങളെ വീടിന്റെ അടുത്ത് രണ്ട മൂന്ന് ചേച്ചിമാര് ഇവിടെണ്ട് അപ്പൊ അങ്ങനെ ഇതിരി വന്നതാ
ആഹ് ഉം അപ്പൊ അവരുണ്ടായിരുന്നോ ഇയാൾ ഇയാൾ വന്ന സമയത്ത് ആഹ് ആഹ് ഉം ഇപ്പൊ ഒറ്റക്കാ
എവിടെ
അല്ല ഇപ്പൊ അവരുണ്ടോന്നുന്നു
ആ അതില് രണ്ടു മൂന്നു പേര് പോയി ഇപ്പൊ ബാക്കി ഒര് ഒരു ചേച്ചി രണ്ട് ചേച്ചിമാരൊണ്ട് അതിൽ ഒരു ചേച്ചി ഈ ഇപ്പൊ ഈ ഒരു മാ ഈ ഒരാഴ്ച കൊണ്ടാ പോകാറ് ഇപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞു ഇന്റേൺഷിപ്പായി
ഓക്കെ
ഉം പിന്നെ വേറെ സ് തേർഡ് ഇയറിൽ പഠിക്കുന്ന നിച്ചിണ്ട് അവരായിട്ട് വല്യര് കൂട്ടില്ല
അ ശരി എങ്ങനെയാ റാഗിങ് ഒക്കെ ഉണ്ടായിരുന്നു
ഇല്ല റാഗിങ്ങൊന്നുല്ല
ആ ആ ആ കാര്യത്തില് രക്ഷപ്പെട്ടു അല്ലേ ഉം സാധാരണ ഈ കോളേജിലൊക്കെ ആവുമ്പോ എല്ലാരിക്കും ഫസ്റ്റ് ഒരു പേടിയുള്ള ഒരു കാര്യൊന്ന് പറഞ്
ന് ആ ഇവിടെ അന്നേര അതൊക്കെ നോക്കിട്ടാ വന്നേ കോളേജ് നല്ലയാാ പക്ഷെ ഇവിടത്തെ ഫുഡിന്റെ ആ ഒരു പ്രശ്നം മാ
ഉം ഉം അത് പൊതുവേ നമ്മള് നമ്മൾടെ ആ നാട്ടിൽത്തെ ഫുഡ് കഴിച്ചിട്ട് വേറെ പൊറത്തൊള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ അങ്ങനെ തന്നെയാണ് ഫുഡ് നമുക്ക് അത്രൊക്കെ അങ്ങോട് പറ്റൂല
ആഹ് വേറെൊന്നൊല്ല ഇപ്പൊ ഞ പൊറത്തിന്ന് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ് പല്ല ഫുൾ ഇവിടത്ത തന്നെ കഴിക്കണം അങ്ങനെ
ആഹ് ഓക്കെ അങ്ങനുണ്ട്ല്ലേ
ആഹ അതെ അതെ
ഉ അപ്പൊ നിങ്ങൾക്ക് ഈ ലീവ്ള്ള ദിവസങ്ങളില് പുറത്തു പോയിട്ട് കഴിക്ക
ആഹ് പൊറത്തു പോയിട്ട് മേടിക്കാം അങ്ങനെ അന്ന് ഓർഡർയ്യാം ഇനിയൊള്ള ദിവസോർഡർ ചെയ്യാം
ഉം ഉം അപ്പ ഫീസക്കെ വരുമ്പോ മെസിനൊെ എക്സ്ട്രാീസും
ഇല്ലല്ല ഞങ്ങക്ക് മൊത്തത്തില്ൽ ഇങ്ങനെ ഏഴ് ലക്ഷത്തി മ മുപ്പതിനായിരം രൂപ പറഞ്ഞത് അപ്പം മൊത്തം ഹോസ്റ്റലും എല്ലാം കൂടി ചേർത്തിട്ട്
ആ ഓക്കെ
എന്നിട്ട് ഇവരിങ്ങനെ ചെറുതായിട്ടൊക്കെ ഇടക്കിങ്ങനൊക്കെ പൈസ മേടിക്കാൻ നോക്കും ആറായിരം രൂപ എക്സ്ട്രാ ഗ്യാസ് ന്റെ പ്രശ്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ കൊടുത്തില്ല ഞങ്ങള്ൾ ഇപ്പൊ ചോദിച്ചോണ്ട കൊടുത്ത് കഴിഞ്ഞഞ് ഒരു വീണ്ടും വീണ്ടും പൈസ മേടിക്കും തരത്തില്ലാന്ന് ആ് തരത്തില്ലന്ന് ഒറപ്പിച്ച് ക പിന്നെ അവര് ചോയ്ക്കത്തില്ല കാരണം പ്രശ്നത്തിന് പ്രശ്നം ഒണ്ടാക്കൂന്ന് അറിയാവുന്ന കൊണ്ട് അവര് ചോദിക്കത്തില്ല
ആഹ് ഓക്കെ ഗ്യാസും ആന് മറ്റേ ഇലക്ട്രിസിറ്റി അതൊക്കെ ക്കെ അതിൽ നമ്മുടെ കൊടുത്തതിൽ ഉൾപ്പെടെയിരിക്കും അല്ലെ അഹ് അതാ അങ്ങനൊവുമ്പോ ബെറ്ററാ ഇല്ലെങ്കി പിന്നെ ഇ പറഞ്ഞ പോലെ എക്സ്ട്രാ എക്സ്ട്രാ വരും വെല്ല ങ്ങനെ കൂടിക്കൊണ്ടിരിക്ക
അതെ എല്ലാം കൊടുക്കണ്ട വരും
ആഹ എങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോവാറണ്ട് അവിടെ ഡ്രസ്സ് എടുക്കാനൊക്കെ ആയിട്ട്
ആഹ് ഇവി ഡ്രസ് നൊക്കെ റേറ്റ് കൊറവ ഇവടെ നൂറ്റി സംതിങ്ങിനൊക്കെ നല്ല നല്ല ടോപ്പ് ഒക്കെ കെടക്ക്ണ് ണ്ട് നൂറ്റമ്പത് ഇരുന്നൂർ അങ്ങനെ
അതെല്ലേ
ഓ കിട്ടും അങ്ങനൊക്കെ കിട്ടും
ആഹ് ആ
പിന്നെ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കൊക്കെ ഇങ്ങനെ ജീൻസിന്റെടെ നല്ല ബ്രാൻഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടും ഞാൻ യൂസ് ചെയ്യാത്തത് തന്നെ ആ
ആഹ്
അതൊക്കെ നല്ലേ ഡ്രസ്സിനും ഹേ ഇങ്ങനെ ചെരുപ്പ് മേടിക്കാൻ ഫോൺ കവറ് ഫോണിന്റെ സാധനങ്ങൾ അതൊക്കെ ഇവിടെ റേറ്റ് കുറവാണ്. ഫുഡിനും റൈറ്റ് കൊറവ ഇവിടെ വെജിറ്റബിൾസിനൊക്കെ ഭയങ്കര റൈറ്റ് കൊറവ
ആ ആ സാധാരണ നമ്മുടെ നാട്ടിലിപ്പോ ഈ ഡ്രസ്സൊക്കെ ഭയങ്കര റേറ്റ് ആയി വരാ പണ്ടത്തെ പോലെയല്ല ഡ്രസ് ടുക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മള് അറിയില്ല എങ്ങടെ ഈ കാശ് പോന്ന എന്നുള്ളത് മാതിരി പ്രൈസ ജീൻസ് ഒക്കെ ആണെങ്കി പറയും വേണ്ട.
ആ അതെ
എന്തായാലും ഒരു പാന്റ് എടുക്കുമ്പോ എന്തായാലും ആയിരം ആ ഒരു റേഞ്ച് വരും. ആയിരം ആയിര ആയിരത്തി ഇരുനൂറു നല്ലത് കിട്ടണ എന്നുണ്ടെങ്കില് ടോപ്പും അതെ ചുരിദാറുംഎല്ലാം അതെ എല്ലാ റേറ്റും കൂടി നല്ലേ പിന്ന പൊതുവേ നമ്മളെ നാ നമ്മളുടെ ഈ ഒരു ഭാഗത്ത് ഞങ്ങളുടെ ഈ ഒരു ഭാഗത്ത് കുറച്ച് കൂടുതലാന്ന് പറയുന്നുണ്ട്. റെയിറ്റ് ഒക്കെല്ലൻ
ആ നിങ്ങളെവിടെ ഏത് ആ ഞങ്ങക്ക് ഇവിടെ ആ ഞങ്ങക്ക് ഇവിടെന്ന് വെച്ച കഴഞ്ഞാ ഇങ്ങനെ ഈ വെജിറ്റബിൾസിനൊക്കെ സവോളക്കക്കെ ഒരു കിലോ അഞ്ച
ഓ ആ അപ്പീ ഈ മെസ് നടത്തുന്നവർക്ക് നല്ല ലാഭവോല്ലോ